ആ ഹലോ
ആഹാ പിന്നെ
പിന്നെ ആ കേക്കണ്ടല്ലേ ഓ കേൾക്കണ്ട് കേൾക്കണ്ട് പറഞ്ഞോളെ
ചായയുടെ സമയയില്ലേ
ഓ ചായയുടെ സമയ ചായക്ക്െന്താ സ്പെഷ്യൽ ഇണ്ടാക്കല്േ
ഇവിടെ അങ്ങനെ എന്താ പറയാ നമ്മള് എന്നും സ്പെഷ്യല ആായിട്ട് ചായ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല ഞാനാണെങ്കിൽ ബിസ്ക്കറ്റ് ഒന്നും അങ്ങനെ കഴിക്കത്തില്ലേ ഞാന് നമ്മളെ കടലല്ലേ പൊരിക്കടലാ
ആഹ്
ആ കടക വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ചായ ചായ ഒന്നും അത് കുടിക്കില്ല ആ് കട്ടൻ കാപ്പിയാണ് ഇടുന്നത് അതിപ്പ ഞാൻ കുറച്ചു എന്നോട് ഷുഗർ ഒന്നും അങ്ങനെ കഴിക്കണ്ട പ്രീ ഡയബറ്റിക്കാന്ന് പറഞ്ഞപ്പോ ഞാനിപ്പ കുറച്ചു അല് കടല ഇടുന്ന സമയത്ത് കടല എടുത്തിട്ട് കുറച്ച് കടല കഴിക്കും ഈ അത്രേ ഉള്ളൂ ഈ എണ്ണ പലഹാരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കണ പരിപാടി ഇല്ല
ഞാൻ ഇവിടെ എന്റെ മോള് എടക്ക ഇങ്ങനെ ഉണ്ടാക്കുവ എണ്ണക്കടികളൊക്കെഓക്ക് ഭയങ്ക ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കല്ല എ ഇങ്ങനെ പുണ്ണിന്റെ കംപ്ലൈന്റ് ഉള്ളതിനോട് പുണ്ണും വരും ഇടക്കിടയ്ക്ക് വേഗം ഗ്യാസന്ന് അറിയോ അപ്പൊ പിന്നെ ഞാൻ എണ്ണ ടികളിനോടക്ക് വലിയ താല്പര്യം ആ താല്പര്യം ഇല്ല പിന്നെ ഞാാന് ഇതേപോലെങ്ക ഇഷ്ടം കൂടുതല ഇഷ്ടം നുറുക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുംക്കെ
ആഹാ എനക്ക് ഇഷ്ടാന്നറിയോ നമ്മുടെ ഉം എലടല്ലേ എലട പിന്നെ ഈഈ എന്താ പറയാ നിങ്ങൾെന്താ പറയണന്ന് അറിയില്ല കൊഴ കേട്ട ഉള്ളില് നമ്മള് ശർക്കരയും ഇതൊക്കെ തേങ്ങയൊക്കെ വെച്ചിട്ട്ഉണ്ടാക്കുന്ന
ആഹ
അതൊക്കെ ഇഷ്ടംതാക്പ നമു എണ്ണയുടെ പ്രശ്ം പ്രല്ലല്ലോ നമുക്കിങ്ങനെ ആവി കേയറ്റിയെടുക്കാല്ലോ ആഹ എനിക്ക് മോനും അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഞങ്ങൾ ക്ക് വാഴയില കിട്ടാത്തോകൊണ്ട് അട ഉണ്ടാക്കാൻ പറ്റില്ല
ആഹ്
പിന്നെ എനിക്ക് ഇഷ്ടാണ് എണ്ണ പലഹാരം ഉള്ളിവട ഭയങ്കര ഇഷ്ടമാണ്
എനിക്ക്ഇഷ്ടല്ലാത സാധന ഉള്ളി വട എനക്ക് ഇഷ്ടല്ല എനിക്ക് പിന്നെ ഏ പിന്നെ ഇഷ്ടാണ് ബജിയൊക്കെ
ബജി ആഹ് ഇഷ്ടാണ് എല്ലാം ഇഷ് ഷ്ടാണ് പക്ഷെ കൊറച്ച് ഇഷ്ടം കൂടുതൽ ഉള്ളിവടയൊടെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എന്നുമൊക്കെ ഉണ്ടാക്കി കഴിച്ച നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോഴേ കൂടുതൽ കഴിക്കും
അതുണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ കൂടുതൽ കഴിക്കും മറ്റേതാകുമ്പോൾ ഒന്നേ കഴിക്കുള്ളൂ
ഒന്നേ കഴിക്കുള്ളൂ അപ്പൊ അത് കാരണം നമ്മൾ ഞാന് ഒരു ടൈം ഒരു വിവേ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ കുഞ്ഞിന് എന്തെങ്കിലുക്കെ ഇ ണ്ടാക്കി കൊടുക്കുവാര്ന്ന് അവനും ഇപ്പോ ആ കൊറച്ച് വെയിറ്റ് ഒക്കെ വെച്ചപ്പോ അവനആഹാരംക്കെ നോക്കിയാ കഴിക്കുന്നേ അപ്പോ അത് കാരണം അവനും അങ്ങനെ എണ്ണ പലഹാരങ്ങളും അങ്ങനെെ വേണ്ട പിന്നെ പിന്നെ അവന് ഏത്തപ്പഴം കണ്ട ഓടെ പഴംപൊരി ഇ- ണ്ടാക്കിയിരിക്കണം. അതൊരു പ്രശ്നമാണ്
പിന്നെ മോനക്ക് ഇഷ്ടാ പഴംപൊരി ഓനഎണ്ണകടിക്കെ വാങ്ങുമ്പോ എ ആ എല്ലാവർക്കും എണ്ണ കടിയോ ക്കെ വാങ്ങ്മ്പോ ഓൻ പറയും.
ആ പഴംപൊരി വാങ്ങാനായിട്ട് അപ്പൊ ഞാന് ഏത്തപ്പഴം വാങ്ങുവാണെങ്കില് അത് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കും അല്ലാണ്ട് എണ്ണ പലഹാരവും അങ്ങനെ ഇ ണ്ടാക്കാറില്ല പൂരിയൊക്കെ വളരെ കൊറവ ഇണ്ടാക്കുന്ന വ ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു കൊറച്ചായി മൂന്നാല് മാസഅ നാലഞ്ചു മാസായി ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട് ആ അവലും വേണ്ടാന്ന് പറഞ്ഞു
ഞാൻ എടുക്ക് ഇണ്ടാക്കും പക്ഷെ എനിക്ക്ഷ്ടല്ല ഞാൻ മ്മ
എനി എനിക്കും ഇഷ്ടല്ല ഭയങ്കരആ ട്ടെണ്ണ ഒരു മടുപ്പാ
ആഹ് എങ്കി പിന്നെ എന്തോ ഒരു കൊഴയ്ക്കാവോ അതൊക്കെ അങ്ങനത്തൊക്കെ കഴിച്ചാല് ഇഷ്ടമല്ലാത്ത സാധനം കഴച്ചാല്
കഴിക്കും ഒന്നോ രണ്ടോ അല്ലാണ്ട് അധികം കഴിക്കില്ല ഇപ്പൊ പിന്നെ അവരും ഡയറ്റഒക്കെ നോക്കുന്ന കാരണം അ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കൂടുതലും നോർമൽ സിമ്പിൾആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ് ഇ- ണ്ടാക്കുന്നെ പക്ഷെ ബിരിയാണി ഇഷ്ടമാണ് അത് കാരണം പിന്നെ ഇടയ്ക്കൊക്കെ ഇണ്ടാക്കും
ബിരിയാണി ഇങ്ങ എടക്ക എടിക്കാലോ അല്ലേ മഴയത്ത് നല്ല മട്ടൻ ബിരിയാണി ബഫ് ബിരിയാണി മട്ടൻ ബിരിയാണിയക്കെ
ആ ഇല്ല ഞാൻ ചിക്കനഉണ്ടാക്കുന്നെ ആഹ് അവനും അതാ ഇഷ്ടം അപ്പൊ ഏ ചി ചിക്കന ഇണ്ടാക്കുന്നെ ഇപ്പൊ കൊ റച്ചായി ഇണ്ടാക്കിട്ട് ട്ടോ എടയ്ക്ക ഉണ്ടാക്കണം എന്നോടെ വെയിറ്റ് ഒക്കെ കൊറയ്ക്കാൻ പറഞ്ഞു അതോ അത് കാരണം ഇതൊന്നും കഴിക്ക ക്കിന്നില്ല ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നുല്ല നടക്കാനൊക്കെ പോയി തൊടങ്ങി രാവിലെ
അയ്ശരി എക്സസൈസ ഒക്കെ കൂടുതല്ചെയ്യാൻ തൊടങ്ങി
എന്നോട് ചെയ്യാൻ പറഞ്ഞു ഡോക്ടറെ ഓർത്തോയിൽ കാണിച്ചപ്പോ എന്നോട് ചെയ്യാൻ പറഞ്ഞു ഒ മസ്റ്റആയി ട്ട് വോക്കിങ് ചെയ്യണം പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുആരുന്നേ കഴിഞ്ഞീ ഇനി രണ്ടു ദിവസം കൂടി ഉണ്ട് അപ്പോ ആ വീട്ടിൽത് ചെയ്യാൻ പറഞ്ഞു ബാക്കി കണ്ടിന്യൂസ് ചെയ്യണന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വെയിറ്റ് കുറയ്ക്കണം അപ്പ അതിൻന്റെ പേരില് ആഹാരമൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യുന്നുണ്ട്
കൺണ്ട്രോൾ ചെയ്യാൻ ജിമ്മി പോയാൽ മതി
ആഹ് പോണം ഇപ്പൊ ആദ്യം ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ടേ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട്
ജിമ്മിൽ പോയാ നല്ല ഹെൽത്തി ഫുഡും കഴിച്ചാല് ജിമ്മി പോയാ കൊറെ വെയിറ്റ് കൊറയും.
അത് പോണം കാരണം ഇപ്പ ഈ ഫിസിയോതെറാപ്പി കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു ഏകദേശം ഒന്നിച്ചാദ്യം ആ ക ന എനിക്ക് ബാക്കിന് പ്രശ്നുണ്ട് അപ്പൊ പൈനിനെ
ആഹ് അപ്പൊ അങ്ങനെ ആകുമ്പോ ശ്രദ്ധിക്കണം കാരണം ചില എക്സസൈസ് ന്നും എഹ് ജിമ്മ് പോയാല് ചിലതൊന്നും ഇതിന് പറ്റൂല ചെയ്യാൻ പറ്റൂല അപ്പൊ ഒക്കെ ഡോക്ടറെടുത്ത് ചോദിച്ചിട്ട് ചെയ്യണം
അപ്പൊ ത അപ്പൊ തൽക്കാലം ഞാന് ഞങ്ങളോട് ഫിസിയോതെറപ്പി ചെയ്യാൻ പറഞ്ഞു അപ്പൊ അത് ചെയ്തോണ്ടിരിക്ക ക്കാണ് കഴിഞ്ഞിട്ടില്ല നി രണ്ടു ദിവസം കൂടി ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇപ്പൊ വെയ്റ്റ് എടുത്തട്ടട്ടുള്ള ചെയ്യണ്ടാന്ന് പറഞ്ഞ സ്ട്രെതനിങ് എക്സസൈസാണ് ഇപ്പൊ ചെയ്യുന്ന മുഴുവൻ അപ്പൊ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പോണം അത് കഴിഞ്ഞിട്ട് വേണം നി നോക്കാൻ
ഡോക്ടർ പറയും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പറ്റില്ലാന്നുള്ളത്
ഉംമ് പിന്നെ രണ്ടുസം ടി ഉള്ളൂ ഏകദേശം ആയി ന്റെ ആ് ഷോഡറിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓ അപ്പൊ അതിന്റെയൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ് ആഹ് ബാക്കില് പിന്നെ കണ്ടിന്യൂസ് കുറേ നാള് ചെയ്യാണ്ട് വലിയ വ്യത്യാസമൊന്നും വരത്തില്ലന്ന് പറഞ്ഞു
ആഹ
ആ അപ്പൊ പെയിൻ കില്ലർ തൽക്കാലത്തേക്ക് പെയിൻ കില്ലർ തന്നിട്ടുണ്ട്
അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കല്
ആണ് ഇല്ല ഞാന് റെഗുലർ കഴിക്കില്ല നമ്മള് പെയിൻ കില്ലർ ഞാൻ മാക്സി നോക്കിയിട്ട് തീരെ നിവൃത്തിയില്ലാത്തപ്പോ യിക്കും ആ പറഞ്ഞു ഡോ ക്ഡർ പറഞ്ഞു ഡിപ്പൻറ് യ്യാൻ പാടില്ല മെഡിസിനെ ഡിപ്പെൻഡറ് ചെയ്യാൻ പാടില്ല
മെഡ ആഹ് അത് പിന്നെ എല്ലത്തി പിന്നെ അതന്നെ വേണ്ടി വരും പിന്നെ അത് ഭയങ്കര പ്രശ്നാണ് എല്ലത്തിനും
ഉംമ് ഇല്ല അതന്നെ റെഗുലർ ഉപയോഗിക്കത്തില്ല അത ആഹാരം വളരെ കണ്ട്രോൾ ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ടൊക്കെ ഉച്ചക്കൊക്കെ ചോറ ഒരു നേരം കഴിച്ചു രാത്രി ചോറില്ലാണ്ട് രാത്രി ഞാൻ മിക്കവാറും കഴിക്കാറില്ല ഇപ്പൊ ഫുഡ് അവോയ്ഡ് ചെയ്യാ ചെയ്യുന്നേ
ആഹ് ശരി അപ്പൊ എന്ത കഴിച്ചു കിടക്കും ഫ്രൂട്ട്സ് എന്താ വാങ്ങോ ആഹ്
ഇവിടെ ഇപ്പൊ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മാങ്ങയാ
ആഹ് പ്പൊ മാങ്ങ മാങ്ങന്റെ സീസണിനല്ലോ ഇവിടെ കഴിഞ് തോടങ്ങി യെതാലും
ആഹ് ഇവിടെ ഇവിടെ ന അവിടെ കിട്ടുന്നത് കിട്ടില്ല ഇവിടെ വേറെ ഐറ്റാണ് പക്ഷെ ആഹ് ഇപ്പൊ കിട്ട് നിറച്ച് മാങ്ങ കിട്ടയി ഇഷ്ടം പോലെുണ്ട് മാങ്ങാ ആ പിന്നെ ഇനി ആഹ്
ചക്കകിട്ടൂലല്ലോ
ചക്ക കിട്ടത്തില്ല ചക്ക കഴിഞ്ഞ ആഴ്ച ഞാൻ അറുപത് രൂപയ്ക്ക് ഒരു കിലോ ചക്ക മേടിച്ചു
അതെ എങ്ങനെ വാങ്ങാ മുറിച്ചിട്ട്
മുറിച്ചിട്ട് ഇങ്ങനെ പീസ് വെയ്ക്കും അത് അത് ത അതിൽ നിന്ന് നമക്ക് വയ്റ്റ് നോക്കി ട്ട് ഒരു കിലോ രണ്ട് കിലോ അങ്ങനെ മേടിക്കാം ഇവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിൽന്ന് ചൊള എടുത്ത് അതിന്റെ കുരുവെടുക്കാം എനിക്കൊരു പതിനഞ്ച് ഇരുപത് ചൊള കിട്ടി
അത്രയേ കിട്ടുള്ളൂല്ലേ ബാക്കി ബാക്കി മടലൊക്കെ അതിന്റെ കൂട്ത് പോവൂലേ ഞങ്ങള നാട്ട ട്ടിലില്ലേ ചക്ക ഫുള്ള് പിന്നെ വേണ്ട ന്നിട്ട് അതുമ്പം തന്നെ വീണ് കേടായോക്കെ പോവാ
ഞങ്ങള് വാങ്ങുമ്പോ അവനോട് പറയും ക ത നമ്മള് മേടിക്കുന്ന ആളോട് പറയും എന്റെ എനിക്ക് ഇതൊക്കെ വീട്ടിൽ മുഴുവൻ നശിച്ചു പോവും ഒരു മനുഷ്യന് വേണ്ടാ എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കാശ് കൊടുത്ത് മേടി ക്കാന്ന് പറയും
ആഹ് അങ്ങനെ തന്നെയാണ്
ചക്കക്കുരുവിന്റെ വെല കേക്കണോ കാക്കിലോ മുപ്പത് രൂപ.
അള്ളോ ഞമ്മളിവിടെ ഒരു വെലിയില്ലാണ്ട് ആർക്കും വേണ്ടാതെ കൊണ്ടോയി ഒയ് വാക്കണ സാധനണത്
പശുന് പോലും വേണ്ട.
ഏഹ് പക്ഷെ ഇവിടന്നൊക്കെ അങ്ങോട് കയറ്റി പോരല്ലേ എന്നിട്ടാ
ആ ഈ ആ റേറ്റ് കൂടുതലാണ് ഇവിടെ വരുമ്പഴത്തേക്ക് റേറ്റ് കൂടുത ഞാനത്. ആ പറഞ്ഞുന്നറിയില്ല നേരത്തെ കുമ്പളപ്പവില്ലേ കുമ്പളപ്പം നമ്മള ഒരു കുമ്പിളപ്പ ഇണ്ടാ ല്ലേ വയനയില മറ്റെ ആ നിങ്ങളവിടെയൊന്നും ഒണ്ടാക്കോന്ന് തോന്നുന്നില്ല എനിക്കറിയില്ല വയണയിലയിൽ ഇണ്ടാക്കണ സാധനണ്ട് കുമ്പളപ്പംന്ന് പറയും അത് അതിന് ഒരു പീസ് തൊണ്ണൂറ് രൂപ ഇവിടെ ഒരു ബേക്കറീല്
ഏഹ്
എലയട ഇല്ലേ എലയട ആഹ് അത് അതിനും തൊണ്ണൂറ് രൂപ ഒരെണ്ണത്തിന്
അള്ളാ..
ഉം.
അയ് ശരി ഇങ്ങളവിടെ ഫുള്ള് ഭയങ്കര റേറ്റാല്ലേ?
ആഹ് ഇത് ഇതെല്ലാം നമ്മ നമുക്ക് ഇവിടെ ഇണ്ടാവുന്നേയല്ലല്ലോ. പൊറത്തിന്ന് കൊണ്ടുവരുന്നയല്ലേ? നമക്ക് വാഴയില കിട്ടത്തില്ല ഇവിടെ- ആഹ് അപ്പൊ പൊറത്തിന്ന് വരുന്നോണ്ടാണ്
പഴത്തിനൊക്കെ നല്ല വെല ആയിക്കൂലേല്ലേ.
പഴമിവിടെ ഒരൊറ്റ പഴ സി പഴമേ ഉള്ളൂ ഒരേ ഒരു വെറൈറ്റി നമ്മടെ നാട്ടിലൊരു പച്ചക്കളറില് പഴം കിട്ടില്ലേ നിങ്ങളവിടെ എന്താ പറയണെന്ന് എനിക്കറിയില്ല ഞങ്ങളവിടെ പറയുന്നെ മോറീസ് പഴന്ന് പറയും ഗ്രീൻ കളറിലെ പഴം പഴുത്താലും അതിനൊരു പച്ചക്കളറായിരിക്കില്ലേ നീളോള്ളെ
ആ ആഹ് ആഹ് ആ ഇപ്പം മനസിലായി. ആഹ് മോറീസ അയ് ഇന്ക്ക് മനസ്സിലായി ഇങ്ങള് പറഞ്ഞ മറ്റേ ഇവിടേക്ക് ഉം.. ഓഹ് ഇവിടെ പഴത്തിന് വേറൊരു പേര്
ആഹ് അതെ ആയിക്കോട്ട് അതന്നെ ആ ആ പഴത്തിന് മഞ്ഞ കളറായ എങ്ങനെയിരിക്കും ആ സെയിം അതൊരൊറ്റ വെറൈറ്റിയെ ഇവിടെ കിട്ടുള്ളൂ പഴം.
ആഹ് അത് ശരി.
വേറെ പഴൊന്നും കിട്ടത്തില്ല എ എവിടെ പോയിരുന്നാലും ഈ ഇവിടി ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാല് ഈ ഒരൊറ്റപ്പഴം മഞ്ഞ കളറില് സെയിം സൈസാണ് ടേസ്റ്റ് വ്യത്യാസണ്ട് ആ അതിന്റെ ടേസ്റ്റല്ല വേറെയൊന്നും കിട്ടില്ല. പിന്നെ നമക്ക് നമ്മടെ ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അത് അവടെ പോയിട്ട് മേടിക്കാം. അതെപ്പഴൊന്നും കിട്ടില്ലാട്ടോ എടക്ക് വല്ലപ്പോഴേക്കേ കിട്ടുള്ളൂ.
ഞമ്മക്ക്‌ ഇവിടെ പിന്നെ പഴം എല്ലാത്തരം കിട്ടും റോബസ് റ്റ് മൈസൂര് കുന്നംപഴം കൊറെ ഒരുപാട് ഐറ്റംസ്ണ്ട് ഇവിടെ ആഹ്.. എത്രൊ ഐറ്റംസ്ണ്ട്.
ആ ഏ പിന്നെ അത് അത് ഈ ഏത്തപ്പോഴൊക്കെ നമ്മള് ഇത് നമ്മടെ സാധനങ്ങള് കിട്ടുന്നടത്ത് പോയിട്ട് വാങ്ങിയിട്ട് വരും.
ആഹ്.
ഇനിയിപ്പോ ഓണോക്കെ വരുവല്ലേ അപ്പൊ എല്ലാ സാധനങ്ങളും വരും.
ആഹ് ആ പച്ചക്കറി ഇനി കൂടുതൽ ഇറങ്ങുവല്ലോ?
ആ ഒ നമ്മൾക്ക് കിട്ടേണ്ട നമ്മള് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇനി ഓണത്തിന് വരും. എല ഉൾപ്പെടെ വരുട്ടോ ഓ എല ഏ നമ്മളെ വാഴയില ഉൾപ്പെടെ വരും ആഹ് അപ്പോ ഞങ്ങള് വാങ്ങീട്ട് വരും അന്നേരം ഞങ്ങള് ഇലയടയൊക്കെണ്ടാക്കും ഈ മേടിച്ചിട്ട് വന്നിട്ട്.
ചോറ് തിന്നിട്ട് നന്നായി കഴുകി അവടെ വെച്ചാ മതി
അല്ല രണ്ടെണ്ണം എക്സ്ട്രാ വേടിക്കും രണ്ടെണ്ണം എക്സ്ട്രാ വേ ടിക്കും എന്നിട്ട് അപ്പൊ ഞങ്ങൾ സത്യം ഞങ്ങൾ പറയൂ ഇത് കളയാൻ തോന്നുന്നില്ല ഒരല പതിനഞ്ച് രൂപക്ക കൊടുത്താ മേടിക്കുന്നേ ആഹ് പന്ത്രണ്ട് ആഹ് പതിനഞ്ച് അങ്ങനെയൊക്കെയറി അപ്പൊ അന്നേരം ഞങ്ങള് പറയും യോ ഇത് കളയാൻ തോന്നുന്നില്ല എത്ര രൂപ കൊടുത്ത് മേടിച്ചിട്ട് അപ്പത് ആഹ് അപ്പ എക്സ്ട്രാ രണ്ടെണ്ണം വാങ്ങും വാങ്ങിട്ട് നമ്മളത് കൊണ്ടുവ വന്നിട്ട് ഇലയുടെ ആ സമയത്ത് കറക്റ്റ് എലടെ ഇണ്ടാക്കും ആ മറ്റേ കുമ്പിളപ്പൊ എന്ന് പറയുന്നത് നമ്മടെ ആഹ് ഈ ഗരം മസാലയിലൊക്കെ ഒരെല കിട്ടത്തില്ലേ ഒരു ഡ്ര ഒണക്കിയ എല വയനയില അതിന്റെ പച്ചയെല ഇല്ലേ അതില് നമ്മളൊരു ഇതേപോലെ എലയടണ്ടാക്കുന്ന അതേപോലെ മാവ് കുഴച്ചിട്ട് അയിനകത്ത് വെച്ചിട്ട് അയിന് അത് ചക്കയൊക്കെ മിക്സ് ചെയ്ത്ണ്ടാക്കിട്ട് അതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും പച്ചിരി ആരിപ്പ
ആ ആഹ് ആആ ആ അത ആ വിടെ അങ്ങനെ തില് ഞങ്ങള് വഴന്റെ എല എടുത്ത് ചെലപ്പ അയ്ല് മീനൊക്കെ പൊരിക്കും
ഏഹ് ഏഹ്
ഏഹ്
അതുള്ളല്ലോ
ഞങ്ങള് മീന് പൊരിക്കും ആ മീൻ പൊരിക്കോ വാഴന്റെ എ ലേല് പൊള്ളിക്കും പൊരിക്ക ചെയ്യ ഫുള്ള് മസാലകളൊക്കെ അയിന്റെ ഉള്ളിലാക്കിയിട്ട്
വാഴയില അല്ല
ആഹ് അത് മനസ്സിലായി ഇങ്ങള് പറഞ്ഞത് മനസ്സിലായി
ആഹ് ആഹ്
ആഹ് പക്ഷേ ഞാൻ പറയാം നമ്മള് എലൻ്റെ ഓരോ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞതാ വാഴയിലേല് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത്
ആഹ് വാഴ ഞാൻ കേട്ടിട്ടുണ്ട് വാഴയിലേൽ പൊള്ളിച്ചെടുക്കുന്നത് ആഹാ അത് നല്ല ടേസ്റ്റല്ലേ ഭയങ്കര ടേസ്റ്റല്ലേ
ഉം എന്തെനി അയിന്റെ പേര് ആഹ് ഫിലോപ്പി ഫിലോപ്പിയന്നെ ആഹ് മീനൊക്കെ നല്ലടേസ്റ്റ് ആയലെ അങ്ങനെ ചെയ്യ